ഹലോ
ആഹ് എന്താവിശേഷം
എന്താ വിശേഷം നല്ലതന്നെ മഴയൊക്കെണ്ടോ
ഇല്യല്ല ഇന്ന് മഴേക്കെ കൊറവാ അവ്ടെയോ
ഇവടിം മഴയൊന്നുല്യാ
ഉം മഴയന്നുല്യ മഴ അധികം പോയാലും പോ പെയ്യാതെന്നാലും കേ പേ പേടിയാണ് അധികം കൂടുതൽ പേടിയാണ്
ആഹ് പേടി ഇപ്രാവശ്യം അല്ലെങ്കിലും മഴ പൊതുവേ കുറവാണ്
അതെ ഇപ്പൊ കുറവാണ് പിന്നാന്ന് പറഞാല് ആ അയിന് കൊറച്ച് മുന്നേ ഭയങ്കര ചൂടു അല്ലേനൊ ചൂടൊണ്ട് ഇവിടെ നിക്കാൻ വയ്യേനി അപ്പം പിന്നെ ആഹ് ഇപ്പ ഇത്ര മഴ പെയ്താലൊന്നും പോരാ ഓ ചോറ് കടന്നു കടന്നു നിങ്ങളെവിടെയാ
ഞാനും കിടന്നു ചോറിണ്ട് കിടന്നു
ഓ എന്റെ വീട്ടില് വേറെ വിശേഷങ്ങളുണ്ടോ
വേറെ വിശേഷങ്ങളൊന്നില്ല
ഏഹ്
പ്പൊ ചക്കി മാങ്ങൊക്കെണ്ടപ്പോ
ഓ ചക്കിം മാങ്ങൊക്കെ കഴിഞ്ഞ് ഏകദേശം വിതൊക്കായി അപ്പൊ കൊറേ വയറ്റിലൊക്കെ പോയിട്ട് ആഹ് മാങ്ങ്യക്കിപ്പൊ കടകളിലൊക്കെ കാണാനുണ്ട് ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വിൽക്കണെ അങ്ങനെയൊക്കെ കാണുന്നുണ്ട് മാങ്ങയൊക്കെ പഴുത്തത് വ ഇപ്പ വാണെങ്കിൽ മറ്റേ മരന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ പഴിപ്പിക്കണത് കാരണം നമ്മളെ ഫ്രഷ് നമ്മളെ നാട്ട ച്ചില്ല നമ്മള് വീട്ട്ന്ന് കുന്നതിന്റെ ആ ടേസ്റ്റ് വേറേത് മാങ്ങക്കും ഉണ്ടാവില്ല കോമാങ്ങന്റെ ഇവിടെ കോമാങ്ങക്കണ്ട് കോമാങ്ങ നല്ല ടേസ്റ്റല്ലേ
ആഹ് ഞങ്ങൾക്ക് പിന്നെ എന്താ മാങ്ങ മാങ്ങയൊന്നുംല്ല മാവൂല്ല പ്ലാവൂല്ല
ഏ ഒന്ന് ഇവിടെ ചക്കേം മാങ്ങയും തേങ്ങൊക്കെ ഉണ്ട് കുറെ ചക്കിം മാങ്ങിം തേങ്ങൊക്കെണ്ട് തേങ്ങ നമ്മള് ഒരു രണ്ടു മാസൊക്കെ കൂടുമ്പോ ഇടും എന്നിട്ട് കുറെ ആട്ടും ഇപ്പ ഇനിയിപ്പം മഴക്കാലായോണ്ട് അധികം നടക്കു ത്തുന്നില്ല ഇത് കുറച്ച് മുന്നന്നെ കുറച്ചൊക്കെ ഒരു ഇരുന്നൂറ് മുന്നൂറ് തേങ്ങയോളം കിട്ടി ആട്ടീട്ടുണ്ട് അപ്പ അത്പ്പോണ്ട് ബാലൻസ് ഉണ്ട് വെളിച്ചണ്ണാ അതോണ്ടീ മഴക്കാലം അങ്ങനെയട് കഴിഞ്ഞ് ട്ടല്ലൊ
മില്ലില് കൊണ്ടോയ് കൊടുത്താ അയ്നുള്ള സൗകര്യം ഉണ്ടല്ലോ അല്ലേ
ഓ ഇപ്പ അങ്ങനെ തന്നെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മള് തേങ്ങ തേങ്ങ ആയാ മതി അവിടെ കൊണ്ട് കൊടുത്താൽ മതി പിന്നെ ബാക്കി കാര്യം ഏറ്റു പക്ഷെ അങ്ങനെ ആകുമ്പോ വെ വെളിച്ചെണ്ണ ചീത്ത നന്നാവൂലാട്ടോ പക്ഷെ നമ്മള് ഇങ്ങനെ പെട്ട്ക്കണ ടൈം ഇപ്പം ആണെങ്കില് ഇങ്ങനെ കൊണ്ട്
അതെ ആ അങ്ങനെ ആവുമ്പോ ചെലപ്പം ഉമ്മ തേങ്ങ കൊണ്ടെ കൊടുത്ത അയിന് എണ്ണയും കുറയേണ്ടാവും
ആ എണ്ണയും കൊറയും അതാണ് അവിടെ കൊണ്ട് ട് കഴിഞ്ഞാല് എണ്ണയും കൊറയും അതുപോലെ നമ്മള് ഉണ്ടാക്കുന്ന അത്ര ആ ശുദ്ധ ആ ഇതന്നെ തെളിച്ചണ്ടാവൂല നമ്മള് ഇണ്ടാക്കുകയാണെങ്കിൽ നല്ല തെളിവെന്നായിരിക്കും അങ്ങനെ ഇങ്ങനെ എല്ലതും നോക്കി ക്കിട്ടല്ലേ നമ്മള് വീടുത്തെ
ഉം ഉം
അവരു വാണെങ്കില് ആർക്കും വേണ്ടിട്ടല്ലേ അപ്പൊ അതിന്റേതായ ഇതിലേക്കാരം നോക്ക് നമ്മള് നമുക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നെ
അതെ അതെ ഉം
ആ ഒരു സംരക്ഷണം ണ്ടാവും അങ്ങനെയാണ് കൃഷിയൊന്നും ഇല്ല ഇങ്ങനെ
കൃഷി ഇല്ല
ഉം പിന്നെ അങ്ങനെയൊക്കെ ണ്ട് അല്ലാതെ കൃഷിയായിട്ടൊ ന്നുല്ല ആഹ് എല്ലാരും കടന്നു
ആഹ് ആഹ്
ഇനി പ്പൊ ഇത്രയും നേരായി ലേ
ആ ഇത്രയും നേരായല്ലോ ആ എല്ലരും കെടന്നു ഇപ്പ വർക്ക് കഴിഞ്ഞ് വന്നാ പിന്നെ എല്ലാം കഴിഞ്ഞ് ആ പിന്നെ നേരെ ഇണ്ടാവില്ലാ
പിന്നെ റ്ഞ്ഞാല് ഇപ്പ നേക്കിയ ഇപ്പൊ ടൈമ് ഒക്കെ പെ ട്ടെന്ന് പെട്ടെന്ന് നീങ്ങാണ് ആദ്യക്കെന്ന് പറഞ്ഞാല് നമ്മള് ചായൊക്കെ കുടിച്ച് രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞാല് ഇത് കൊറേ നേരം ഉണ്ടായിരുന്നു ഉച്ചയാവുമ്പോ തിനും ഇത് ഉ ച്ചായി കഴിഞ്ഞ ഇതിപ്പോ രാവിലെ ചായ കുടിച്ച് പിന്നെ മക്കളെക്കെ ഒന്ന് പുറത്ത് സ്കൂളിലൊക്കെ കൊണ്ടാക്കി കഴിഞ്ഞ് ഒന്നാക്കുമ്പോതേക്ക് പിന്നെ ഉച്ചയായി ഉച്ചയായി കഴിഞ്ഞ പിന്നപ്പ തന്നെ അവര് വരാനു ആയി ഒര് കേടക്കാനോ ഇരിക്കാനോ ഉള്ള നേരം അവിടെ കിട്ടുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് നേരം നേരം പോവാ ആണോ ചെയ്യുന്നത് കാര്യമായിട്ട്
ഇത് ഞങ്ങളെല്ലാരും പിന്നെ വർക്കിന് പോവാണ്ടേ രാവിലെ എല്ലാവരും അങ്ങ് പോയ വൈകുന്നേരം ഇങ്ങട് തിരിച്ചെത്തുള്ളൂ
എല്ലാരും ഒരുമിച്ച് പോവലാണോ അതോ
ഒരു ആ ഒക്കെ മൂന്ന് വേറെ വേറെ ഇങ്ങനെ പോകും രാവിലെ പോവു എല്ലാരും
ആഹ് ആഹ് പിന്നെ എല്ലാരും രാത്രിയാക്കണെ കാണല്ലേ ആഹ് അതെ അങ്ങനെ ആകുമ്പോളും എല്ലാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും അതോ
ആഹ് ആഹ് അങ്ങനെ ഒരുമിച്ച് രുന്ന്
അല്ലെ ഇപ്പൊ ഇപ്പൊ ഈ ഫുട്ബോളിന്റെ സീസണിലേ പല ആൾക്കാര് ഇപ്പോ ഒരുമിച്ചിരിക്കുന്ന് കാണുന്നത് നല്ല രസാ മ മറ്റേ ഓരോരുത്തര് ഓരോ വഴിക്ക് ഏകാരം ഇപ്പൊ ഓല് ഇപ്പോ ചെ ക്കന്മാരായാലും എല്ലാരും ഒരുമിച്ച് കിട്ടാ ആ ഒരു സമയത്തേക്കാ രം ക്ലബിലോ അല്ലെങ്കി ഏതെങ്കിലും റൂമിലൊക്കെ വെച്ചിട്ടല്ലോ ഇപ്പ എല്ലാരും
ഉം കളികാണ ആഹ് ആഹ്
ഉം ഇപ്പൊ ആ ഒരാവേശത്ത് ഇന്നോ ഇന്ന് മീൻ കറി ന്നുഅയില അയില മീൻകറി പിന്നേ കോവയ്ക്ക ഒന്ന് പൊരിച്ചിട്ടുണ്ടായിര്ന്ന് ന്ന്
ആഹ് ആഹ്
ആഹ് അഹ് പൊരിക്കല് ഇല്ല സാധാരണ ഉപ്പേരിയാക്കി വെക്കലാണ് ഇന്ന്ഒന്ന് വെറൈറ്റി പിടിച്ച് നോക്കിയതാ എന്നുപ്പം ഒന്നന്നെ കൂട്ടുമ്പോര് ഒരു വെറൈറ്റി ഒക്കെ ആഗ്രഹിക്കണ്ട നിങ്ങൾക്ക്ന്തായുന്നു
ആഹ് ഞങ്ങക്ക് സാമ്പാറ്
ഏഹ് സാമ്പാറേന്നു
ആഹ് സാമ്പാറും പയറുപ്പേരി പപ്പടവും
ത് നിങ്ങള് കോവിച്ചിട്ടടോ
കോവയ്ക്ക ഉള്ള സമയത്താണെങ്കി ഒരു ഒരു കോവക്ക ചെൽപ്പോ ഒന്നിന്റെ പകുതി അത്രക്കെ ഇടുള്ളൂ
ആഹ്
അത് തോന്നയിട്ട ഒരു രസം കിട്ടില്ല
രാവിലെ വെക്കലാണോ സാമ്പാറ് ച്ചക്കും രാവിൽതെക്കും ഏഹ് അപ്പൊ ഇന്ന് ഇഡലിയോ അപ്പം അങ്ങനെ എന്ത്യയിരുന്നോ വെള്ളപ്പം ആഹ്
വെള്ളപ്പ ഇന്ന് ഇതായിരുന്നു ദോശ
ഏഹ് ദോശേ
നമ്മള് കലക്കി പാർന്ന ദോശണ്ടാവില്ലേ
ആഹ് ആഹ് ഇച്ചിഷ്ടണത് എനിക്ക് ഭയങ്കര ഇഷ് ട്ടാ കലിക്കി പാർന്ന ഇൻക്ക് ഓട്ടടയേ ഏ ഏതൊരു കഠിനങ്ങാട്ടി കൂടുതൽ ഇഷ്ടാട്ടോ ഓഹ് ആ ദോഷിം പിന്നെരു ഇവിടെ ഒരു ഒരു ചട്നിണ്ടാക്കും ആഹ് ആഹ് ചട്ടിനി ഉണ്ടാക്കും അവിടെ നല്ലൊ രസാണ് അവിടുട്ട ചട്ടിനി സാധാ
ആഹ്
വെളുത്തുള്ളി അങ്ങനെ അരിച്ചു പാരുന്നതല്ല ആദ്യം നമ്മള് ഏഹ് ചട്ടി വെച്ചിട്ട് അയിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ മ റ്റേ ഉഴുന്നുണ്ടല്ലോ ഉഴുന്നു പൊട്ടിക്കും ചെറുതായിട്ട് എന്നിട്ട് അയ്ലോട്ട് ഏഹ് സവാളീം തക്കാളി ഇട്ട് നല്ലോണം വയറ്റും പച്ചമുളകും ഇട്ട്ട്ട് നല്ലോം വഴറ്റിട്ട് മുളക്പൊടിയും അതുപോലെന്നെ ഏഹ് പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടിയൊന്നും ഇടൂലട്ടോ മുളക് പൊടിം പെരുഞ്ചീരകം ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മസാല പിടിച്ച് വരുന്ന സമയത്ത് നമ്മളെന്ത്യ്യാം കൊറച്ച് തേങ്ങ ചെരകിയത് ഇടാം അത് ഇതിലോട്ട് ആഡെയ്യാം എന്നിട്ട് ഇത് എല്ലാതുമ്പാടെ ഒന്ന് മി ചെയ്ത് തേങ്ങ ഒന്ന് വറവായി വരുമ്പോ നമ്മള് തീ ഓപ്പ് ചെയ്തിട്ട് അതൊന്ന് ചു ആറിയിട്ടമ്മള് മിക്സിയില് ഇട്ടടി ച്ചെ പിന്നെ കടുകും കറിവേപ്പിലും പൊട്ടിച്ച് കാണ്ട് ട്ടൊയ്ക്ക
ആഹ് ആഹ്
അഹ് വേറൊരു ടേസ്റ്റണ്
ആഹ് ഞങ്ങള് അങ്ങനെന്നും ച ട്ട്നി ണ്ടാക്കി ഇവിടെ പറ്റില്ലട്ടോ അപ്പൊ ഞങ്ങള് തേങ്ങ അരച്ചിട്ടുള്ള ചട്നി മാത്ര
അന്നെ അല്ല ചട്ണി ആയാലും ചട്നിയില് പല മോഡലുംണ്ട് നമ്മള് ഒരു തേങ്ങ അങ്ങനത്തെ ആഹ് ആഹ് പക്ഷെ അതൊരു എങ്ങനെ വേറെ ഒരു കടികളിക്കൊക്കെ പറ്റ്ണ നല്ലൊരു കറി ചട്ടിനീന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഉം അങ്ങനെല
ത് നാളെ രാവിലെ ഉഴുന്ന് ദോശയാണ് അപ്പൊ അതിൽക്കും കൂടി എടുക്കാ വെച്ചിട്ട്
ആഹ് ആഹ് അപ്പൊ ഉം അതൊക്കെ ഇങ്ങള് എല്ലാരും വർക്കെഴ്സ് ആഉമ്പളേ ഇപ്പൊ അതൊക്കെ നടക്കുള്ളൂ എപ്പോളും ഇങ്ങെ പണി ഇടുത് കഴിഞ്ഞ പിന്നെ നേരുണ്ടാവൂല
ട്ട് ഫ്രഡ്ജിക്ക് വെച്ചിണ്ട ന്നാ നാളെ ചക്കരിശ്ശേരിം വെക്കാലോ
എന്ത് ചപ്പ
ചക്ക ചക്ക
ചക്കന്റെ എന്ത്ണ്ടാക്ക കൂട്ടാനോ
ആഹ് ചക്ക എരിശേരി വെക്കില്ലേ ചക്കരശ്ശേരി തേങ്ങെക്കെ അരച്ചിട്ട്
ആഹ് ആഹ് ആഹ് മനസ് സ്സിലായി അതായത് ആദ്യം ചക്ക വേവിച്ചെടുത്തിട്ടില്ലേ
ആഹ്
ആഹ് ആഹ് ന്നിട്ട് അയിലേക്ക് തേങ്ങിം ഇത് അര്ച്ചിട്ട് പാര ലേ
ഉള്ളീം ജീരകവും കുരുമുളകും
ഉം ഉം
ന്നട്ട് കട്കും കറിവേപ്പിലിം വറ്റൽമുളകും പൊടി വർത്ത് അതില് കൊർച്ച് നമ്മള് തേങ്ങ അരച്ചതിന് പൊർമെ പിന്നെ കൊർച്ച് തേങ്ങ ചരകി ഇട്ടിട്ടാ ആ എണ്ണയിൽന്നെ ഇട്ടിട്ട് നല്ലൊന്ന് ചുവന്നനെ വർത്തെടുക്ക എന്നിട്ട് അത് ഇതിൽക്ക് ചക്കക്ക് ഒഴിക്കാ
അയ്വാ അയ്ക്ക് നല്ലൊരു ഉണ ഒണക്കലോ അല്ലെങ്കില് മീൻകറിയോ ഉണ്ടെങ്കി നല്ല ടേസ്റ്റ് ആയെനി ഒണക്കല് ഒന്നൂടി രസേക്കാരം ചെമ്മീനോ സ്രാവോ അല്ലെങ്കില് നീണ്ടിട്ട് ഒരു
ആഹ്
അതൊക്കെ ഉണ്ടെങ്കി നല്ല ടേസ്റ്റ് ആയിരിക്കും
നല്ല ടേസ്റ്റ് ആഹ് അപ്പൊ ആഹ് എല്ലാർക്കും ഇഷ്ടാവും പിന്നെ മുരിങ്ങ ഊരി വെച്ചതുണ്ട് നാളെ കൊർച്ച് കറി അങ്ങനെണ്ടാക്കണം
അപ്പൊ തലേന്നേ ഒക്കെ ആക്കി വെക്കണം ചുരുക്കി പറഞ്ഞാല് ലേ
ചക്ക അരിയാനൊന്നും രാവിലെ ഒന്നും നേരം ഉണ്ടാവില്ലല്ലോ
ഏയേ മുരിങ്ങ ഊരാനൊന്നും അത്രിം നേരം
ആ അത്രയും നേരം ഉണ്ടാവില്ല ഇപ്പൊ വന്നിട്ട് അതൊക്കെ ചെയ്തു മുരിങ്ങ ഊരി ചക്ക അരിഞ്ഞച്ചു
എന്താ എന്താ വർക്ക് ചെയ്യുന്നെ അത് ചോയിക്കാൻ മറന്ന് പോയി
ബേക്കറി കമ്പനി ലാ
ഓഹ് കമ്പനിയിലാണോ ങ്ങളെ ഇങ്ങള വീടിന്റെ അടുത്ത് തന്നെ ആയിരിക്കും ലേ
അല്ല കൊർച്ച് പോണം വണ്ടി വരും കൊണ്ടോവാനും കൊണ്ട്രാനൊക്കെ ഉം ആഹ് അതോണ്ട് സുഖാണ് ഗൾഫിൽക്ക് അയക്ക്ണതാണേ ആഹ് എല്ലാ ബേക്കറിം മധുരള്ളതൊന്നുല്ല
അഹ്
ആഹ് ഒക്കെ ഈ എന്താ മുറുക്കുകള് ചിപ്സ് പിന്നെ അയീ എന്ത പറയാ പ മുറുക്ക ചിപ്സന്നെ മൂന്ന് ഐറ്റം ഉണ്ടല്ലോ പഴുത്തതും പിന്നെ പച്ച ചിപ്സ് വറ്ത്ത് ആ പിന്നെ നീ പഴം നീളത്തിലരിഞ്ഞിട്ട് വറ്ക്കണതുണ്ടല്ലോ
അഹ് ആഹ്
പഴുത്ത പഴം നീളത്തിലരിഞ്ഞിട്ട് ആഹ്. ആ അത്. പിന്നെ മുറുക്കുകളന്നെ മു നാല് വിധം ഉണ്ട്. പിന്നെ നമ്മുടെ പൂള ചിപ്സ് അതിന്റെ സ്റ്റിക്ക് അങ്ങനെയൊക്കെ ബിസ്കറ്റുകൾ, അതൊക്കെ നല്ല ക്വാളി റ്റി ഉള്ള സാധനങ്ങളാണ്. ഗൾഫിക് അയക്കേണ്ടതാണ്.
ആ ആ എന്നാ പിന്നെന്താ എന്നാ ശരിട്ടോ.
ആഹ്. ശരി. ശരി. ശരി
ഉ